ഹലോ
ഹലോ
ആഹ് കേക്കുന്നില്ലേ
കേക്കുന്നുണ്ട്
ഞാനിപ്പ ഞാനിപ്പ വാട്സപ്പില് ആ നിന്റെ ഒരു വോയിസ് കേട്ടു എന്താ ഹംകത്തികൾ എന്നൊക്കെ എന്താ പറഞ്ഞിട്ടേ അത് കേട്ടിട്ട് ഇങ്ങെ ചിരിക്കാണ് അയ് ന്തിനാ അങ്ങനെ പറഞ്ഞെ
എന്താ ക്ലിയ ഹലോ
കേൾക്ക് ണില്ലെ
ഹലോ ണ്ട് ആഹ് നിങ്ങള് ഫോണിന്റെ അടുത്തു നിന്ന് കൊറച്ച് വിട്ടാണോ ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
നടക്കാൻ പറ്റൂല അല്ലേ ബ്ലൂടൂത്ത് കണക്ട് ആക്കിയാല്
ആഹ് പണികളൊക്കെ കഴിഞ്ഞോ
ഒരു പണികളും കഴിഞ്ഞിട്ടില്ല ഒര് പണികളും കഴിഞ്ഞ്ട്ടില്ല
എന്ത് വൈകിഇന്ന് ഞാറാഴ്ച്ചായോണ്ടാണോ
ഉം കൊറച്ച് ഞാൻ ഫോണിൽ കുത്തിര്ന്നു
ഏഹ് ഉം ഭയങ്കര സൗണ്ട്
കൊറച്ച്
നിങ്ങക്ക് സംസാരിക്കാൻ സമയായ പറയണേ
ആഹ് അല്ല പാത്രത്തിന്റെ എക്കെ സൗണ്ടാണ്.
ഉം ഇവടെ മൊത്തം സൗണ്ടായിരിക്കുപ്പോ കാരണം ഇന്ന് മൊത്തം പണികളൊക്കെ
ആഹ്
കേൾക്കുന്നില്ലേ
ആഹ് ഇപ്പൊ കേക്കുന്ന്ണ്ട് പറയൂ
ഇപ്പൊ റെയിഞ്ചിനെന്തേലും ഇഷ്യൂണ്ടോ
എന്ത്
റേയ്ഞ്ചിന് ഇഷ്യൂണ്ടോ
ഇല്ല റേഞ്ചിന് ഇഷ്യൂ ഒന്നുല്ല അത് ഇന്ക്ക് തോന്ന്ണെ അടുക്കളേലല്ല്യോ അവിട്ത്തെ സൗണ്ടും ഒക്കപ്പാടായിട്ടാണ്.
അതെ ഞാനിപ്പോ അടുക്കളേലെന്ന്യാട്ടോ കാരണം നമുക്ക് ഞാൻ പത്തലെച്ച് തേങ്ങ അരച്ച് കറി വെക്കാന്ന് വിചാരിച്ചു
ആഹ് ആഹ് ഈ ഫോണ് കൊറേ വിട്ട് വെച്ച്ട്ടാണോ സംസാരിക്ക്ണേ
കൊറേന്നുല്ല ഒരു മീറ്ററ്
അയ്ശെരി ഉം
കേക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട് എന്നിട്ട് എന്നും മീൻകറിയാണോ
ഞാനൊര് ഹെഡ്സെറ്റേ വെച്ചിട്ടോള്ളൂ അതിന്റെയാണ്
അത് ശെരി മീൻകറിയാണോ
മീൻകറിയാണ് അതെ അതെ
കുട്ടികളൊക്കെ
ഇവിടേക്കയാ അവര് വന്നു എന്നിട്ട് അവര് എന്തെയ്തൂന്ന് വെച്ചാല് കേക്കില്ലേ മീ മീൻ പിടിക്കാൻ വെരും ഇവിടെ ചോരെണ്ടാവല് മീനൊന്നുല്ല തവള മൂട്ടലാണ്ടാവല് അവരത് മീനാന്നും പറഞ്ഞ് പിടിച്ചോണ്ട് വര്യേനി
കുട്ടികളെല്ലാരും കൂടി പോയട്ടാ
ആഹ് കുട്ടികള് പോയ ക്ഷെ ഇപ്പ അവിടെ അത് നല്ലോണ്ണം തൊഴിലൊറപ്പ്കാര് നന്നാക്കീട്ട്ണ്ട്
ഉം ആഹ് ഫോണൊന്ന് അടുത്ത്ക്ക് വെക്കുവൊ
ഞാൻ ചെവീലെക്കാ അതപ്പൊ നല്ലത്.
അയ് ശെരി ആഹ് ഇപ്പൊ ഓക്കെയാണ് ആഹ് അതെ.
ഉം പറ്റൂല്ലേക്കാരപ്പം.
ഏഹ്?
എന്താ പറയൂ.
പിന്നെന്താ ആ ആ പിന്നെന്താ ഷീറ്റൊക്കെ കിട്ടി കഴിഞ്ഞോ
വീട്ടൊക്കെ കെട്ടി ആൾ അവിടെ അയിലൊക്കെ കെട്ടീ വന്നൂ.
ഇനി അവിടെ ചിക്ക്വാ, ഡ്രസ്സൊക്കെ?
ആഹ് കൊ ആഹ് വെച്ചേക്കുവാ നമ്മള് പെട്ടെന്ന് അലക്കുന്നതേ. അവിടെയാണ് അങ്ങട്ട് ചിക്കാം എന്നാ വെയിലും ഉണ്ടാവും കൊറച്ച് വെയ്ൽ ചൂട് കിട്ടു -. ട്ടും ചെയ്യും പിന്നെ അവിടെ. ആഹ് ആഹ് ആ കാറിന്റെ കാർ നിർത്തുന്നതിന്റെ ഫ്രണ്ടിലായിട്ട് അത് കൊറ്ച്ച് മുന്നിലാണ്. എന്നാലും നമ്മൾ നമ്മളെ.
ആഹ് അപ്പൊ മഴക്കാലത്ത് പിന്നെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനൊക്കെ തന്നെ ആയിരിക്കുല്ലോ.
ഞാന് ഇവിടെങ്ങെ കെട്ടാറില്ല അപ്പൊ ഇന്ന് ആള്. ഒരു ഷീറ്റ് പുതിയത് വാങ്ങിയിരുന്നു. അപ്പൊ ആ ഷീറ്റ്. റ്റ് അവിടെ കാറിന് കെട്ടിയപ്പോ ഞാന്. അതിനെ ഫ്രണ്ടിൽയിട്ട് കൊറ ആ മറ്റേ ഷീറ്റുംപാടെ കെട്ടി അപ്പൊ പിന്നെ അവിടെ. മഴ കൊള്ളാത്ത രീതിയിലായി.
ഉം
അപ്പോ ഇക്ക പറഞ്ഞു ഞാനിവിടെ അയെ കെട്ടിതരാന്ന് അങ്ങനെ ആകുമ്പോ അവിടെ പ്രാവൊന്നും വരൂല്ല.
ആഹ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലേ പ്രാവോ കാക്കകളോ ഒക്കെ ഉണ്ടെങ്കിലെ.
ഉം ഇന്ന് രാവിലെ തന്നെ കാഷ്ടിച്ചു രാവിലെ തന്നെ.
അതെ.
രാവിലെ തന്നെ ഞാൻ തേങ്ങ പൊതിക്കാൻ പോയതായിരുന്നു പെറത്തെ സൺസൈഡിൽ. പുറത്തു വന്നുയിരുന്നു ഞാനത് കണ്ടില്ല ഞാനത്തിന്റെ. ആഹ് ഏഹ് തൊപ്പയൊക്കെ ബക്കറ്റിൽ കളയായിരുന്നു. പോവലോ. എന്തിന്റെ തേങ്ങാക്കൊ
എന്താ? ഹലോ.
ആഹ് തേങ്ങക്കാണ് തൂവല്.
ആഹ് നീ ഫോണുവിട്ടു വെച്ചിട്ടുണ്ടുല്ലേ.
. കിട്ടൊന്നും വെച്ചിട്ടില്ല. ഇനിപ്പോ നമ്മളിങ്ങനെ ഓരോ റൂമിൽ ഏഹ് ഞാൻ ഒന്ന് ഒന്നാമത് ഇപ്പൊ അടിച്ചുവാരയിരുന്നേ.
ഉം ഉം
അടിച്ചു വരുമ്പോ നമ്മള് ഇങ്ങനെ. അ മൊത്തം വൃത്തിയാക്കി ഇനിയൊന്ന് തൂത്തു വാരാനേ ഉള്ളൂ ഏകദേശം. ത്തൊക്കെ തൂത്തുവാരി. ഇനിയിപ്പോ ഒരു റൂമിലാണ്. റൂം കഴിഞ്ഞ് പിന്നെ അട്. അടുക്കളയും കഴിഞ്ഞ കഴിഞ്ഞു. പിന്നെ മീൻ മുറി. മുറിക്കാൻ ഇരിക്കാന്ന് വിചാരിച്ചു. മീൻ കഴുകി വെച്ചാ പിന്നെ പിന്നെ കാ. ചോറായിട്ടില്ല. ചോറ് ഞാൻ വിചാരിച്ചു തുടക്കുന്ന സമയത്ത് വെള്ളം വെച്ചിട്ട് അങ്ങ് പോവാം എന്നിട്ട് തൊ ആഹ്. തൊടക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ. പെട്ടെന്ന് വേവ്. അല്ല അല്ല അല്ല ഞാൻ കുക്കറിൽ വെക്കെ. ഇല്ല റൈസ് കുക്കർ ഉപയോഗിക്കലില്ല കുക്കറും ഉപയോഗിക്കലില്ല ഞാൻ വേവിച്ച് വേവിച്ചങ്ങ് ഗ്യാ.
അയ് ശരി. നമുക്കൊക്കെ ഇപ്പ ഇവിടെ ഗ്യാസിന് നല്ല ബുദ്ധിമുട്ടാണ്.
അല്ല പ്പ സത്യം പറഞ്ഞാ ഗ്യാസിന് നല്ല ബുദ്ധിമുട്ടാ. പക്ഷെ ഇൻക്ക്യാ അത് എനിക്ക് ആ കുക്കറിൽ വെച്ച ചോറ് ഏഹ് റൈസ് കുക്കറിൽ വെച്ച ചോറൊന്നും ഇൻക്കിഷ്ടവില്ല ഓരോര്ത്തര്ക്കും ഓരോ ഇതാണല്ലോ.
ഈ വേഗം വേവുന്ന അരിയാണോ?
ആഹ് അത്യാവശ്യം കൊഴപ്പല്ലാതെ വേവും.
ഉംഹ് ഉംഹ് ആഹ് ശരി.
ഞാനങ്ങനെ മൂടി വെക്കത്തൊന്നുല്ല.
അതെന്താ?
ൻ ഇൻ ൻക്ക് മൂടി വെക്കുമ്പോ അതിങ്ങനെ ചി ങ്ങനെ തളച്ച് ചി ചിന്തി.
സ്മെലാകെ ആവൊല്ലോല്ലേ.
ആവും. പിന്നെ മൂടി വെക്കലൊന്നുല്ല. പക്ഷെ ഫുൾ ഏഹ് ഫ്ലെയിമിൽ ഇട്ടിട്ട് കൊറച്ചു നേരം അങ്ങ് വേവിക്കും പക്ഷെ ഗ്യാസിന് ഇപ്പ ഭയങ്കര ഇതാണല്ലോ.
ആഹ്.
ഗ്യാസിന് ഭയങ്കര പ്രശ്നങ്ങളാ ലഭ്യതിം കൊറവാണ് ആഹ് ലഭ്യത ഭയങ്കരായിട്ട് കൊറവാണ്. അതുപോലെന്നെ നാല്പത്തഞ്ച് ദിവസം അങ്ങനെയൊക്കെ ഇണ്ടല്ലോ.
ആഹ് ആഹ് നമ്മള് ബുക്ക് ചെയ്തിട്ട് നാല്പ്പത്തഞ്ചാമത്തെ ദിവസേ കിട്ടുള്ളൂ അങ്ങനെയാണോ?
നമ്മൾ ബുക്ക് ചെയ്തിട്ടല്ല നമുക്ക് ഒരു ഗ്യാസ് നമ്മൾ ഓർഡർ ചെയ് ഏഹ് ബു നമ്മൾ വാങ്ങി. പിന്നീട് അത് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസം. പക്ഷെ നമുക്കൊന്നും വലിയ പ്രശ്നമില്ല കാര്ണം നമ്മള്തൊന്നും അങ്ങനെ രണ്ട് മാസൊക്കെ എന്തായാലും നിക്കുവല്ലോ.
ഇപ്പിന്റെത് രണ്ട് മാസം നി
ഒരു കുറ്റി.
ഇല്ലട്ടോ ഇവിടൊക്കെ ഒന്ന് ഒന്നര മാസം. ഏഹ് നാപ്പത് ദിവസം ഏറി വന്നാല്, അതിന്റെ മേലോട്ട് പോവാറില്ല.
ഓഹ് അപ്പൊ ക്യാസ് കഴിഞ്ഞാ ബുദ്ധിമുട്ടാവൊല്ലോ കാര്ണം ഇപ്പ ന നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞാലെ. ബുക്കെയ്തി ബുക്കെയ്യാൻ കഴിഞ്ഞോ?
ഇൻക്കറിയൂല അത് ഞാനല്ല ചെയ്യാറ്.
ആഹ് ബുക്ക് ചെയ്യാൻ കഴിയൂലല്ലോ പ്പം നാല്പ്പത് ദിവസൊക്കെ കഴിഞ്ഞ് പ്പോ ഓട് ഓ ഒരു കുറ്റി നമ്മള്.
തഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ കി ട്ടൊള്ളൂന്നല്ലേ ഒള്ളൂ.
അങ്ങനെയല്ല നാൽപ്പത്തഞ്ച് ദിവസം കിട്ടാന്നല്ല ബുക്ക് ചെയ്താ നമുക്ക് എപ്പഴും കിട്ടും.
ഏഹ് അങ്ങനെയാണോ?
ആഹ് ബുക്ക് ചെയ്യാനാണ് നമ്മള് നാല്പത്തഞ്ച് ദിവസം കഴിയണ്ട്യെ. ഒരു കുറ്റി വാങ്ങി അതു കഴിഞ്ഞ് നാൽപ്പത്തഞ്ചാമത്തെ ദിവസെ ബുക്കിംഗ് അവിടെ എടുക്കൊള്ളൂ.
ആഹ് ആഹ് അഹ് ശെരി. അന്ന് ബുക്ക് ചെയ്തേന്റെ പി റ്റേ ദിവസം തന്നെ വരാണെ അന്നന്നെ കിട്ടും.
ആഹ് ബില്ലുണ്ടെങ്കി അന്നന്നെ കിട്ടും. നമുക്ക് ബില്ലടിച്ചിട്ടുണ്ടെങ്കി അന്നന്നെ കിട്ടും. ഇപ്പൊ ഗ്യാസിന് ഭയങ്കര ഹെ ഗോഡ് അവിടെയും ഗ്യാസ് ഇല്ലല്ലോ അപ്പ ചെലോരൊക്കെ ഗ്യാസ് ഇല്ല ഗോഡൌണിൽ പോകട്ടേച്ചാ അവിടെ ഗ്യാസ് ഇണ്ടാവാറില്ല. ഏഹ് സിലിണ്ടർ ഇണ്ടാവാറില്ല.
അതെ.
നമ്മള് ഇപ്പൊ ഇതിന്റെ എടക്ക് കൊർച്ച് മുന്നേ ആ ചൂട് സമയായ പ്പൊ ഗ്യാസിന് ഭയങ്കര ഏഹ് ഇതായിരുന്നല്ലോ അതിനെ പറ്റി ഭയങ്കരായിറ്റ് നമ്മളിങ്ങനെ ഇതില്ലേ എന്താ പറയാ വെറകടുപ്പൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ പ അങ്ങനെ വാട്സ്ആപ്പിലൊക്കെ വന്നിരുന്നല്ലോ.
കണ്ടിട്ട്ണ്ടായിരുന്നു.
നമ്മളിങ്ങനെ അതിന്റെ ക്ലാസൊക്കെ സത്യ പർഞ്ഞാ ശരിയാട്ടോ അതിനൊക്കെ ക്ലാസന്നെ വെക്കേണ്ടി വരും ഇപ്പോ.
ആഹ് ആഹ് അങ്ങനെയ്ള്ളവരുണ്ടാവും സ്ഥിരം ഐഡിയല്ലാത്താ വരും ഉണ്ടാവല്ലോ?
എനിക്ക് നമുക്ക് ഇവ് നമ്മളിങ്ങനെ ഞമ്മളിപ്പോ ജീവിച്ചു പോകുന്ന സാഹചര്യത്തിനനുസരിച്ചായിരിക്കും നമ്മള്. ഇപ്പൊ ഞാനിപ്പോ തറവാട്ടിൽ നമ്മള ഹസിന്റെ വീട്ടിലായിരുന്നു തറവാട്ടിലായിരുന്ന എല്ലാവരും കൂട്ടു കുടുംബത്തിലായിരുന്ന സമയത്ത്
അവിട്ത്തെ ആഹ് ഇല്ല പക്ഷെ പിന്നേം നമ്മള് വേറെ രീതിയിലോട്ട് മാറുമ്പം അത് ബുദ്ധിമുട്ടാണ്.
ആഹ് അതും ബുദ്ധിമുട്ടാണ് ഇപ്പ എനിക്ക് അവിടെ പോയിട്ട് പിന്നെ കൊർച്ച് ബുദ്ധമുട്ടായിരിക്കും പക്ഷെ എന്നാലും എനിക്കവിടെ അത്ര ബുദ്ധമുട്ടില്ല എനിക്ക് തോന്നി എന്റെ വീട്ടിലാണെനിക്ക് ബുദ്ധിമുട്ട്. കാരണം ഇവിടെന്ന് പറഞ്ഞാല് ആഹ് വെറകുകൾ ഇങ്ങനെ വാങ്ങും. സ്റ്റോക്കെയ്ത് വെക്കും. അപ്പം ആഹ് ഇവിടെ ഹസ്ബന്റിന്റെ വീട്ടില്. എപ്പഴും നല്ലോണം വെറക്ണ്ടാവും എന്റെ വീട്ടില് അങ്ങനെ വെറക് വാങ്ങി ക്കാറില്ലാ ഉമ്മ ഉപ്പ ഉപ്പ അങ്ങനെ വെറകിനന്ന് പർഞ്ഞാണ്ട് ഒരു ആഹ് ഉമ്മ അങ്ങനെ വെർക് ചെലെ സമയത്തൊക്കെ നനഞ്ഞ മട്ടലൊക്കെ കാണാ
പറയുമ്പോ ആരുല്ലാല്ലേ അവര് രണ്ടു പേര് മാത്രേള്ളു അവിടെ.
ആഹ് ആഹ് അതുകൊണ്ടാണ് അവര് വെറകൊന്നും വാങ്ങിക്കാത്തേ പിന്നെ എന്തെങ്കിലൊക്കെ ആവശ്യം വരുമ്പോ മാത്രം. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇണ്ട് അല്ലെങ്കി അങ്ങനെ ഉണ്ടല്ലോ? അല്ലാതെ ഇപ്പം വെർക് വാങ്ങിക്കാറില്ലാ എന്നിട്ട് നമ്മള്
അവര് രണ്ടു പേരും ഒറ്റക്കാവുമ്പോ അവർക്ക് ഗ്യാസെന്നെ എത്രയോ ലാഭം തോന്നാ വെറക് വങ്ങിക്കണേക്കാളും.
പക്ഷെ അവര് ഗ്യാ ഉമ്മ അങ്ങനെ ഗ്യാസ് ഉപയോഗിക്കാറൂല്ലാ ഉമ്മ അതിനനുസരിച്ച് നല്ലോണം ക കരുതി മാത്രേ ഉപയോഗിക്കൊള്ളൂ. പിന്നെന്ന് പറഞ്ഞാല് എന്താപറയാ നമ്മളിപ്പോ ഒരു ഒരു ചോറോ എന്തെലും വെച്ച് കഴിഞ്ഞാ അതിൽ അടുപ്പില് തീ ഇണ്ടെങ്കില് നമ്മളാ അട് അതും കൂടെ വല്ലെ കറിക്ക് ഇള്ളതും കൂടെ അവിടെ അരിഞ്ഞ് വെക്കും ആഹ്
അത് ശെരി.
പുവാല്ലോ അപ്പ അങ്ങനെ
പിന്നെ ഓരോ ജനറേഷന് അനുസരിച്ച് മാറ്റണ്ടാവും അവർക്ക് അതൊരു ഏഹ് ബുദ്ധിമുട്ടായി തോനുന്നുണ്ട് ണ്ടാവല്ലോ പക്ഷെ നമുക്കൊക്കെ അത് ആഹ് നമുക്ക് അത് ആലോചിക്കുമ്പോ അതെ
ഗ്യാസ് കത്തി ശീലായാ പിന്നെ നമ്മക്ക് അങ്ങനെ എണീറ്റ് ഇപ്പ ഉമ്മ ഇല്ലാത്ത ദിവസൊക്കെ നമ്മക്ക് പോവാൻ തന്നെ നമുക്ക് ഭയങ്കര മടുപ്പാ.
ആഹ്, ആഹ് അത് ശെരി. അങ്ങനെ നമ്മള് ശീലാവണേന് അനുസരിച്ചാണല്ലോ നമ്മക്ക്
അതെ, അതെ ശീലാവാന്ന് പറഞ്ഞത് ഭയങ്കര ഓക്കേടാ.
ആഹ്